ആഹ് കേക്ക കേക്കാ ആഹ് ആഹ് പിന്നെ എന്തെല്ലാം വിശേഷം
എന്താ ഇങ്ങേല്ലാം സുഖായിട്ട് പോണ്‌ണ്ട് എന്താ ങ്ങളെക്കെ വർത്താനം
പ്പോ അടിപൊളിയന്നെ എന്താ ഇന്നത്തെ കാലാവസ്ഥ ഒക്കെ എങ്ങനാ
കാലാവസ്ഥ മ്മ് മഴ ഇങ്ങനെ സ്പ്രേ അടിച്ചോണ്ട്ക്കാണ്
ആണേ ഇന്നിവിടെ ഇപ്പ ചെറുങ്ങനൊന്ന സൂര്യന് തല പൊക്കീട്ടുണ്ട് ഉം എപ്പഴാ പോവാറില്ല അതുകൊണ്ട് ഇന്നത്തെ അലക്കിയത് മാത്രം ഞാൻ പുറത്തേക്ക് ഇട്ടേക്കണെ അല്ലാണ്ട് ഇന്നലത്തെ കട്ടീല്ലാ കാരണം നനവെ ആവാണെങ്കിലേ ആ അതന്നെ അല്ലാണ്ട് അതൊന്നെ ഒണങ്ങിയതിങ്ങനെ മാറ്റി മാറ്റി കൊടുക്ക് ക്കണം അല്ലാഞ്ഞല് എല്ലതും കൂടെ നമ്മക്ക് മഴ വരുമ്പഴേ ഓടിപ്പോയെ ടുക്കാൻ ബുദ്ധിമുട്ടായിക്കും അതെ അതെ പിന്നെ ഞാനൊന്നും അങ്ങനെ മടക്കി വെക്കലന്നെ ഇല്ല കാരണം ഈ ഒണങ്ങിയതന്നെ അമ്മളൊണങ്ങി തോന്നുന്നതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാനിങ്ങനെ കസാലയിലാക് അങ്ങനെ എങ്ങനെങ്കിലും ഇങ്ങനെ ഫാന്റെ ചോട്ടിലങ്ങനെ ട്ടേക്കല്ല പിന്നാ മ്മക്ക് ആവശ്യൊള്ള അതിന്ന് പോയി എടുക്കും ഉം അതന്നെ മ്മ ക്കാ ആഹ് അതന്നെ നമ്മുക്കീ ചൂടുള്ളേ ഡ്രസ്സുകളിട്ട് ശീലായിട്ടാണ് ഇനിയിപ്പ അടുത്ത വേനലു വരപ്പ ഇങ്ങനെയൊക്കെ സഹി
ആ ശ്ശേ ഇവിടധികം മഴയില്ലേട്ടോ ഇവിട ഇന്നേലൊക്കെ ലോഡ് ത്തു മഴയിണറിയെണ്ടു ഇബിടുന്നു കിട്ടീട്ടേ ഇല്ല
ആണേ ആ അവിടെ നല്ല മഴേന്നാ ഇവിടത്യാശം നല്ല മഴേം നല്ല തണുപ്പുള്ള ഏ ഏരിയാണ് അതോണ്ട് പക്ഷെ വെയിലുള്ള ടൈമിലെ ഞങ്ങക്ക് അയിന് മുറ്റത്തേക്കൊന്നും അങ്ങനെ വെയിൽ എത്തൂല പക്ഷെ എന്നാലും ഉണങ്ങ് നല്ല കട്ടിയുള്ളതൊന്നും വേനൽക്കാലത്ത് നല്ലോണം ഒണങ്ങി കിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നല്ല രീതിക്ക് ചൂടിങ്ങനെ ര് ര് നമുക്ക് എടങ്ങേറുണ്ടാവൂല ഒണങ്ങി കിട്ടും പക്ഷെ നല്ല കട്ടിയു ള്ളതൊന്നും ഞങ്ങക്കങ്ങനാണ്ടെ ഒണങ്ങി കിട്ടൂല നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ടൊണക്കയാണെങ്കിൽ കിട്ടും
ഉം മ്മ് ഞാൻ ന്തറിയോ പിന്നെ ഒന്ന് വെയിലിങ്ങനെ കണ്ടാല് വാർ ട്ടുമ്മ കൊണ്ടോയിടും വാർപ്പുമ്മേ നല്ല ചൂടുണ്ടാവുവല്ലോ
ഉണ്ടാവുല്ലോ ആ ങ്ങക്കെ കേറി പോവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാ ഏറ്റോം മോളിലേക്ക് അതിപ്പോ മുദ്ധിമുട്ടെന്നേണ്. ആ ഞാൻ ബെൽറ്റിട്ട് കുത്രക്കാണ് ഇന്നാലും പോകല്ലാതെ വഴിയില്ലല്ലോ. അള്ളോ അങ്ങനൊക്കെ ഞാന ഇവിടെ എന്താണ് ഓപ്പൺ ടെസിന്റെ അവിടെ ബാക്കിൽ
ഉം.
മുകളിൽ അവിടെ കൊണ്ടോയി ചിക്കിടും. ഞാനുണ്ടാ
ഉം.
ക്ക് എളച്ചി മക്കളും ഉണ്ട് അതുകൊണ്ട് ഞങ്ങരണ്ടാളു അവിടെ കൊണ്ടോയി ചിക്കിടും പിന്നെ അവിടുന്ന് പിന്നെ ഒന്ന് ഏ പൊലർന്നു വര്ന്നത് അതുപോലെ ഷാളുകള് ബെഡ്ഷീ അങ്ങനത്തൊക്കെ വേഗം പിന്നെ ഒന്ന് കാറ്റ് കിട്ടി ഒണങ്ങി കോളല്ലോ ഒന്ന് അരിക്കുന്ന നാളെത്തേക്ക് ആഹ് അങ്ങത്തതൊക്കെ വേഗം ഫാന്റെ ചൂടട്ടിട്ട് വേം ഒണക്കി മടക്കി എട്
ഉം പിന്നെന്താറിയോ അമ്മള് വേറൊരാളെ കാത്ത്ന്നാലെ ഓലോട്ടു തെരൂല്ല പിന്നെ അമ്മൾതൊട്ട് ഒണങ്ങൂലന്ന് പറ
അത് ശരിയാ അമ്മക്ക്അസുഖായിറ്റ് മറ്റുള്ളൊരു സഹായിക്കുന്ന് വിചാരിച്ച് നിന്നി ട്ട്ക്കായാലും പെണ്ണ് ങ്ങളെ അവസ്ഥ അങ്ങനെ തന്നെ. കാര്യല്ല ഉം പിന്നീം ഞമ്മള്പോ അമ്മളിപ്പോ പുതിയാപ്പളാർക്കായാലും അമ്മ ഓർക്കെന്തേലും വയ്യാണ്ടായി ക്കഅമ്മളഓരൊ വൈതല അമ്മള പണി അയിന്റെടെ നടക്കും. അവരെ നോക്കലും നടക്കും. ഷെ അമ്മക്ക് വയ്യാണ്ടായി താണ് ഓര് ഇവ്ടന്ന് പണിക്ക് പോവാണ്ടിവിടെ എത്ര ദിവസം നിക്കും രണ്ടു ദിവസംല്ലെമൂന്ന് ദിവസം നിക്കേക്കും. പിന്നെ ഓര്ക്ക് നിക്കാ ഓര് പറഞ്ഞിട്ടും കാര്യല്ല. പിന്ന ഓരോട് പറയുമ്പോ അള്ളോ ഇൻക്കൊക്കെ ഈ പ്രഗ്നന്റായടൈമില് ഇൻക്ക് ഇവിടാരേം ആഹ്. ഇന്കഅങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതൊരു ടൈമാണ് ഇന്ക് പ്രഗ്നൻസി ടൈമ്. ഷെ എന്ക്കിപ്പൊ മൂന്നാമത്തെ പ്രസവത്തിനും എന്റമ്മോ തൊടങ്ങിയത് മുതല് അത് കഴിയുന്ന ഇതുവരെ എനിക്ക് സുഖല്ലേനി അപ്പൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കും പക്ഷെ പണിക്ക് ക്ക് പോകുന്നതിന്റെ മുന്നേ രണ്ട്സോ മൂന്ന്സോക്കെ കൂടുമ്പോ അടിചോരലും തൊടക്കലും ഇതൊക്കെ കഴി ട്ടാണ് ഭർത്താവ് പോവാ പറഞ്ഞിട്ട് കാര്യയില്ല അമ്മള ബാക്കിയൊള്ള കാര്യങ്ങക്ക് ഞമ്മളെന്നെ വേണം അടുക്കളത്തെ ഒരു പണിയും മൂപ്പരാള് ചെയ്തെരില്ല. കാരണം ബാക്കിളൊക്കെ മുറ്റടിച്ചു വാരാൻവരെ ചെയ്യും പക്ഷെ
ആഹ്.
ഏ അടുക്കളേത്തെ പണികള് അത് ഞാൻ തന്നെ ചെയ്യണം. അത് ആദ്യേള്ള ഒരു ഷീ ശീലാണത് അതിഞ്ഞിപ്പോ ഇവിട വേറെ ആര് ചെയ്താലും പറ്റും. ആ അതെ വേറെ ആര് ചെയ്താലും പറ്റൂല, അതാണ് പ്രശ്നം. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും. എന്റെമ്മോ ത് ഏ ഇക് സ്മെല്ലും പറ്റൂലേയ്നി. പക്ഷെ ഭക്ഷണം കഴിച്ചിട്ടാണെങ്കില് ഭക്ഷണം കഴിച്ചിങ്ങട് കൊഴങ്ങി വന്ന്‌ കൊറച്ചേരം ഇരുന്നാല് കൊഴപ്പില്ല. പക്ഷെ എന്താണ് അത് പാത്രം കഴികാ നിന്നാല് ആ തിന്നതൊക്ക ഇങ്ങോട്ട് പോരും. അത്രക്കും എടങ്ങെറ് അങ്ങത്തെരു ആ അങ്ങത്തോരു ഇതായ്നു.
ഉം ഞാങ്ങനെ പറയും അത് കാട്ടിത്തെരി, ഇത് കാട്ടിത്തെരി, അഒന്ന് തോരട്ടരിന്നൊക്കെ പറയും. അപ്പൊന്നോട ആടെ വച്ചെള കുറച്ചെഇണ്ടാക്കിതെര ഞമ്മക്കൊരു കേതേടല്ലേ പിന്നെ അങ്ങനെ വെച്ചാല്
ആ അതെ. അത് ഓര്ക്കെയ്നത് പറഞ്ഞാ മനസ്സിലാവൂല. ആ അതന്നെ. അത്പറയും എല്ലെയീ പറയും ഇങ്ങനെ ഒരുപാട് ഇൻക്കൊരു ദിവസം ഒരുപാട് അലക്കാണ്ടാവും. അപ്പ ഞാങ്ങനെ എന്നോ കെന്താ കാ ഭയങ്കര ഇതായിണ്ടാവുക ഭയങ്കര നെറവ് അപ്പന്നോടൊയിക്കും എന്തിനാ ഇത്രയും തോനൊക്കെ ഇങ്ങനെ അലക്ക്ണേ അപ്പൊ ഞാ പറയും ഇന്റെതല്ലല്ലോ ഇന്റെതാ ഒരു കൂട്ടേ ണ്ടാവുള്ളൂ പ്പൊ ഞാ പറയും ഇത് ഇങ്ങനെ മാറ്റിട
ഉം റെയിഞ്ച് കട്ടാവ്ണ്ട്ല്ലേ.
ഏഹ് നെറ്റ് കട്ടാവ്‌ണ്ട് ആ ഇവടെ വൈഫൈ ഇണ്ട്. അതോണ്ട് റേഞ്ച് അങ്ങനെ കട്ടാവൂല. ഉം ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
ആഹ് പ്പോ കേൾക്ക്ണ്ട് എടക്ക്ങ്ങനെ മുറിഞ്ഞ് പോവാണ് ന്നിട്ട്
ഏഹ് അങ്ങനാന്ന് ഇപ്പൊ ഇന്നോട് ഇങ്ങെ ചീത്തറിയു ഇയ്യ് ഇങ്ങനെ ഉണക്കിട്ട് കൊടുത്തിട്ടല്ലേ ഈ മഴ ആണെന്നുള്ളത് ഓ ഇക്കറിയില്ല ഒരു ഡ്രസ്സ്മേല്ങ്ങാണ്ട് ഒതുക്കാണോ അങ്ങനെങ്ങനെയാ ഞാൻ പറയു ഓരോട് ഇപ്പ കളിക്കാൻ പോണ്ട മഴ ഇങ്ങനെ പെയ്തതോണ്ടിക്കുമ്പോ നമ്മള് വിജാരിക്കോലോ ഔവ് ഇന്ന് മക്കള് കളിക്കാൻ പോവുല്ല നല്ല മഴേണ്ന്ന് പക്ഷെ അന്ന് നേരത്തെ മഴ കൊണ്ട് കളിക്കാൻ എന്നിട്ട് നനഞ്ഞ് ചീഞ്ഞ് വരും ന്നാ അത് ബാസ്ക്കറ്റിലിടാണ്ട് പുറത്തയലിമ്മടാണ്ട് ബാസ്ക്കറ്റിന്റെ ഉള്ളിലെന്നെ കൊണ്ടോയിടും ചെയ്യും ന്നിട്ട് വാ അതുംകൂടെ അങ്ങനത്തൊക്കൊരു കളിയാ ട്ട് ഞാൻ പ വെല്യോർക്കാണ് ഏറ്റവും കൂടുതൽ, ഞാൻ പറയും ഈയ് അൻ്റെ കണ്ടിട്ടാണ് മറ്റുള്ളവരും പഠിക്കാന്ന് പറയും
ആഹ് അതാണേ
ഓനറയാ എന്ത്‌ പറഞ്ഞാലു അതാ പറഞ്ഞാ മതിയെലോങ്ങക് ആഹ് അപ്പൊന്നോടറിയും ആഹ് എന്നിട്ട് ഓൻപറയ എന്ത്റഞ്ഞാലും അത് പറഞ്ഞാ മതിയല്ലോ കാരണം ആഹ് ആന്റത് കണ്ടിട്ടല്ലാരും പഠിക്ക അത് പറഞ്ഞാൽ മതിയല്ലോന്ന് പറിം അള്ളാഹ്
എന്തൊക്കെ ഫുഡൊക്കേ
ഫുഡ് ചോറും പിന്നെ ചിക്കൻ കറിം വെച്ച് ക്ക്ണ് വേറൊന്നുല്ല സ്പെഷ്യലായിട്ട് വേറൊന്നുല്ല മക്കൾക്ക് പിന്നെ അത് കിട്ടിയാ മതി സ്കൂളില്ലാത്ത ദിവസാവുമ്പോ പിന്നെ ചിക്കനോ അങ്ങനെ എന്തെ ആഹ് ഇല്ല അപ്പൊ അങ്ങനെ എന്തോ ഉം ഇന്ന് പിന്നെ എന്തോ ഗെയിംസിന്റെ എന്തോ ന്തോര്ത്ണ്ട്ന്ന് സ്കൂളില് അപ്പം വല്ല്യ മോനങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്താ കരാട്ടയോ എന്താണ് ബോക്സിങ്ങോ അങ്ങനെ ഇങ്ങക്ക് ആഹ് മൂന്നാൾക്കാരാ രണ്ട്
ഉം മൂന്നാള് ല്ലേ ആഹ് അല്ല അപ്പൊങ്ങള് വേറെണോ അതോ തറവാട് തന്നെ
തറവാട്ട്തന്നാണ് പോയിട്ടില്ല ഉം പോകണം ഇവിടെ തന്നെണ്ട്. ആഹ് നോക്കണ്ട് പക്ഷെ മ്മക്ക് സ്ഥലത്തിന്റെന്നും ആയിട്ടില്ല അതാണ് ഇവ്ടെ തന്നെണ്ട് സ്ഥലം കാരണം ഇവൽക്യു ര് സുഖല്ലാത്തൊരനിയന്ണ്ട് അപ്പോ അപ്പൊ ഇമ്മീമ്മ ഉപ്പീ മരിച്ച മരിച്ചതുകൊണ്ട് അപ്പൊ അങ്ങനത്തെന്തോ പ്രശ്നം ചെറുതായിട്ടെ അപ്പൊ ഓൻ ക്യ അങ്ങ് അങ്ങനെ വെള്ളപ്പോം എന്തൊക്കോ ആണ് എന്തൊക്കോ ഒരു നിയമങ്ങളുണ്ടല്ലോ നമ്മ എനിക്കതിനെ കുറിച്ചിട്ട് എന്താ ക്ലിയർ ആയിട്ട് അറിയില്ല അപ്പൊ അങ്ങനത്തെ ന്തൊക്കെ ഒരു നൂലാമാലണ്ട് അല്ലെങ്കിലിപ്പെന്നോ വീടായി പോവേനി ഉം അതോണ്ട്ങ്ങനെപിന്നെ പൊറത്തേക്ക് പോവന്ന് പറഞ്ഞപ്പ സ്ഥലം വാങ്ങി വീടെട്ക്ക അപ്പൊ എളച്ചനില്ലേ ആഹ് എളച്ചന്ണ്ട് ഇബടെ ഇൻക്ക് വേറെ രണ്ട എളച്ചന്മാരാണ് അതിലെ ലാസ്റ്റ്ത്തെളച്ചൻക്കാണ് സുഖല്ലാത്തത്
അല്ലപ്പോലപ്പങ്ങനെ നിർത്താൻ പറ്റൂല
ഏഹ് ഏഹ് ആഹ് ഓരെ നിർത്ണതിനല്ല
ഏഹ്
അപ്പൊ മ്മക്കീ ഈ ഓരി ഭാഗം വെക്ക്‌ണ്തിനെന്തൊക്കൊക്കേയോ പ്രശ്നണ്ട് തോന്നണ് എന്താണമ്മക്ക് ക്ലിയറായിട്ടറിയൂല അപ്പോ അങ്ങ ഇപ്പൊരു പ്രശ്നണ്ടായിട്ടങ്ങനെ ന്ക്കാണ് ഇപ്പ തറവാട്ടിലാണ് അവിടെ എളച്ചനും എളച്ചി മക്കളൊക്കെണ്ട് കൊഴപ്പൊന്നുല്ലന്നാലും
ഉം ന്നിട്ടിങ്ങളെ വീട്ട്ക് പോയിട്ടില്ലേനോ വീരുന്നൊക്കെ
ഓഹ് അവിടെല്ലാ ഇപ്പം പെരുന്നാള് ഇപ്പം കഴിഞ്ഞ ആഴ്ചപ്പോ മോളെ കഴിഞ്ഞ ശനിയാഴ്ച മോളേകാത് കുത്തേന് അപ്പൊ അവിടെ പോയിട്ട് കാത്കുത്തി അങ്ങനെ പോന്നതാ പിന്നെ പോയി യിട്ടില്ല പിന്നെയെപ്പോഴു ഇങ്ങനെ പോയിവരാനും കഴിയൂല അവിടെ പോയി പിന്നെങ്ങോട്ട് വരുമ്പോൾ ക്ന് ഒരു ദിവസത്തെ മെനക്കട ആ ഒരു ഒ ഒന്നര മണിക്കൂറ് ബസിന് പോവാണെങ്കിൽ ഒര് ഒന്നര മണിക്കൂർ എന്താലും കണ്ടെത്തണം ഇവിടുന്നങ്ങോട്ട എപ്പഴും ബസും ഇല്ല അപ്പോ പിന്നെ ടൈമ് വെച്ചിട്ട ഒരു മണി ക്കൂറ് ഒന്നര മണിക്കൂറ് രണ്ട് മണിക്കൂറെക്കെ എടവിട്ടിട്ടാ അങ്ങനൊക്കെ ബസ്
ആ ആ ആ
പ്പൊ പിന്നെ ഉം അങ്ങനാവുമ്പോ തിരിച്ച് വെരാനൊക്കെ ആഹ് ചെല ആൾക്കാര് പറയും ബസ്സിന്‌ സീറ്റ് ഉള്ളൂ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആണല്ലേ അത് എന്താവിടെ ഇവിടെ വെരം തെന്റെ ഭർത്താവിന്റെ എ ഫ്രണ്ട്ണ്ട് ഇവ്ട്ന്ന് അട്ത്തെന്നെ ഞാൻ പറയും ഇങ്ങനെ കായികണ് ത്രന്നെ ഓളാ ഇരുത്തിനാല് മണിക്കൂർ അവടെതെന്ന ഓള് മക്കളെ സ്കൂളിലേക്കാകി ചെല്പം പോവും ഇവന് രാത്രി പോയിട്ട് പിന്നെ കൂട്ടിക്കൊണ്ടുവര ങ്ങനെ. ഞാൻ പറ അത് കൊറച്ച് എടക്
ആഹ് അത് കൊറച്ച് കൂടുതലാണ്.
അതെ അങ്ങനെയാ വേണ്ടേ പക്ഷെ ന്നാലും ഇന്ക്ക് ഒന്ന് എപ്പോഴും ബസ്സല്ലേ സ്ഥലങ്ങൾ അവിടന്നൊക്കെ എത്ര ഞ പ്പളും പറയും ങ്ങള് എന്തിന് വന്ന് പെണ്ണ് കെട്ടിയതാണവ്ട്ന്ന് ഇത്ങ്ങനെ ദൂരത്ത്ന്നൊക്കെ കെട്ടാന്നിക്കണ്ടിനോ ക്കു ഞാന് വണ്ടിമ്മ പോവാണേ അത്രല്ല അരമണി ക്കൂറ് ഏഹ് നാപ്പത് മുക്കാ മണിക്കൂറോണ്ടവടെത്തും വണ്ടീമേ പോവും ഈ മാർബിള്, ടൈൽസ് അയ്ന്റൊക്കെ വിരിയാ
ഉം ഇന്ന് ലീവാതോ പോയെണോ?
ഇന്നില്ല പോയിറ്റ്ണ്ട് ലീവൊന്നുല്ല ലീവ് ഓര്ക്ക് ആവശ്യണ്ടാമ്പോ ട്ക്ക അത്രേള്ളൂ അല്ലാണ്ട് വെള്ളി ഞായറ് അങ്ങൻത്തെ ലീവ്റയാനൊന്നുല്ല അത് ഓൽക്ക് എപ്പഴാണോ ലീവാവശ്യം അപ്പെട്ക്കും
ആഹ്.
അപ്പൊന്ന് ലീവാക്കണം തോന്നിക്കാണ് ഇന്ന് ലീവാക്കും. ചെലപ്പോ നല്ല മഴൊക്കെ ഇണ്ടമ്പോ വരും നല്ല മഴാണ്. ആഹ് അങ്ങനെ അതെ അങ്ങനൊക്കെ ലീവാക്കും
ഉം
ഉം അങ്ങനൊലോ പിന്നെ ഒരാള് ലീവാവുമ്പ പിന്നെ ബാക്കിയുള്ളർക്കൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം ഈ മാർബിൾണ്ടോക്കെ പണിയാവുമ്പോളെ അത്രയും വലിയ സാധനം പിടിച്ചു വെ നൊക്കുമ്പോഴൊക്കെ അത്ര ആൾക്കാര് വേണം. പിന്നെ ഓരോ മേസിരിയും ല്ലർക്കു ഓരോ ഹെൽപേഴ്സുണ്ടാവും. അപ്പൊ ഇവര് ലീവാമ്പോ ഓരോ ഹെൽപ്പർമാരും ലീവാവും. അങ് അതൊക്കെ പ്രശ്നാണ് അ അപ്പ അതോണ്ട് പിന്നെ അങ്ങനങ്ങട്ട് ലീവെര്ല്ല
ആ ന്ന്ട്ട് ങ്ങളെ വീട്ടില് ആരാല്ലേ
ന്താണ്? ന്റെ വീട്ടില് ഇൻക്ക് ഒരനിയത്തി ഒരേട്ത്തി ഒരനിയന് പിന്നെ മ്മേം പി പ്പ നിയന് മാത്രേള്ളൂ അവടെ ന്നാ ശെരിട്ടോ ആയിക്കോട്ടെ.